ഹലോ
ഹലോ കേൾക്കില്ലേ
ആഹ് എന്താ പേര്
പേര് പറയാൻ പറ്റൂലല്ലോ
പറ്റൂലാ ഏഹ് ആഹ് ആഹ് എന്നിട്ട് വീട്ടിലാരൊക്കെണ്ട്
പറയരുത് ട്ടോ
ആഹ് ആഹ് വീട്ടിലാരൊക്കെള്ളേ
ഇമ്മ പ്പാ കാക്കാ മൂന്നനിയമ്മാര്
ആഹ് നാട്ടിലെന്നെ ഇവിടെനെ നിങ്ങള് ലൊക്കെ ഇവടെന്നെ പെരെലെന്നെ
ആഹ് ആഹ്
ഉം
എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം
ആഹ് അവിടെ നല്ല വിശേഷ ചായ ഒക്കെ കുടിച്ചോ
എല്ലാ ആ ചായ കുടിച് ഞാൻ പ്പൊ ചോറൂറ്റിയോണ്ട്ക്ക ഹ് ഹ് അല്ല ഞാൻ ഡിഗ്രി പഠിക്കാപ്പൊ ഒയിവായോണ്ട്
ആഹ് ആഹ്
ന്ന് ലീവല്ലേ ഞാറാഴ്ച്ചായോണ്ട് അപ്പങ്ങനെ ഓരോ പണിയള്ങ്ങ്നെ എടുത്തൊണ്ട്ക്ക ഡിഗ്രി ബി എസ് സി കെമിസ്ട്രി തേഡ് ഇയറാ
ആഹ് ആഹ്
ഇങ്ങളോ
ഞാന് പ്ലസ് ടു ആണ്
ഏഹ് ഉം ശരി
പിന്ന പിന്നെ വീട്ടില് കൃഷിയൊക്കെണ്ടോ?
ഏഹ് ഏഹ് കൃഷിയൊന്നുല്ല നമ്മള് ങ്ങനെ ചെറിയ നമ്മള് ണ്ടാക്കാൻ വെചേ കുറച്ച്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഉം ചെടികള്ണ്ട് കൊറച്ചൊക്കെണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടെണ്ട്
ഉം കൃഷിണ്ടോ?
കൃഷികളില്ല അത് കൊറവാണ് ഇവിടെ
ഉം
ഉം ചെറിയ തോതില് ഇങ്ങനെണ്ട് അല്ലാതെല്ല വല്യ
ആഹ് ആഹ് ഉം അനിയമ്മാരെന്തിനാ പഠിക്ക്ണേ
അനിയമ്മാര് വല്യ അനിയന് ഒമ്പതില് ഒരാള് രണ്ടില് ഒരാള് എൽകെജി ഉം ഉം ആഹ് ആഹ് പിന്നെ ഒരു കാക്ക്യാണ്
മറ്റേ
ആഹ് പിന്നെ അവടെ ആരൊക്കെള്ളെ? ഏഹ് ഫസ്റ്റ് കോളാ ആഹ് ടാസ്ക്ക് ഇപ്പൊ വന്ന്ണ്ടാവൊള്ളൂ ലേ
ഇല്ല ഞാൻ രൺ മൂന്നീസായി ഇപ്പം ഞാൻങ്ങനെ കാത്ത്ക്കേനി അപ്പൊ ഫസ്റ്റ്ക്കായോണ്ട് നല്ല ടെൻഷണ്ട്
ആഹ് ആഹ് പേരും സ്ഥലും അതൊന്നും പറയാഞ്ഞാ മതി
ആഹ് ആഹ്
ഉം പിന്നെ വീട്ടിലാരൊക്കെണ്ട്
ഇന്ക്ക് ഇപ്പഇമ്മാ മൂന്ന് താ രണ്ട് താത്താര് രണ്ട് അനിയന് ഒര് അനിയത്തി
ഏഹ് ഓലൊക്കെന്തെയ്യ്ണെ ഇന്റേലില്ല
ആഹ് ആഹ് ഓല് വല്ല്യ താത്താ ര് രണ്ടാളും ആഹ് വല്യതാത്താര് രണ്ടാള്തും ഇത് കഴി കല്യാണം കഴിഞ്ഞ്ണ്
ആഹ് ആഹ്
ആഹ് വല്ല്യാത്ത ഡിഗ്രിയ്യ്ണ്ട് ഇപ്പം
ആഹ് ആഹ്
ന്നെ അനിയമാര് ഒരാള് പത്തില് ഒരാള് ഏഴ് ലും അനിയത്തി ഇപ്പം നൈസറി പോയി തൊടങ്ങ്ണോള്ളു
ആഹ് ആഹ് ആഹ് പിന്നെന്തൊക്കെ സിൻമക്കെ കാണല്ണ്ടോ
ഓഹ് സിനിമക്കെ കാണല്ണ്ട്
ആഹ് തിയേറ്ററിലൊക്കെ പോവോ
ആഹ് കല്യാണം കഴിഞ്ഞില്ല നിക്കാഹ് കഴിഞ്ഞ്ണ്ട് അ
ആഹ് ആഹ് ആഹ് നിക്കാഹ് ഇപ്പ കഴിഞ്ഞിട്ടൊള്ളു
നിക്കാഹ്‌ അഞ്ച് മാസായി ഫെബ്രുവരി കഴിഞ്ഞതാ
ആഹ് ആഹ്
കല്യാണം ഇപ്പൊന്നും ഇണ്ടാവൂല കൊറച്ചൊക്കെ കഴിഞ്ഞിട്ട് നോക്കാ വിചാരിച്ച് ഓന് ഗൾഫിലാ അപ്പം അവിടെ ഒര് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടേ വെരൊള്ളൂ കഴിഞ്ഞിട്ട് നോക്കാ അപ്പോത്തിന് ഇന്റെ ഡിഗ്രിയും കയ്യും അങ്ങനക്കെ നോക്കാം വിചാരിച്ച് ഉം
ആഹ് അവിടെ ആരൊക്കെള്ളേ
അവിടെ ഓന്റോടെ
ആഹ്
ഓന്റൊടെ ഏ ഒന് മൂന്ന് അനിയന്മാരാ ഇപ്പിം ഇമ്മീം മൂന്നനിയന്മാരെന്നെ
ആഹ് ആഹ്
വല്ല്യ അനിയന് ഏ ഗൾഫിലാ ചെറ്ത് ദർസ് പഠിക്കാ പിന്നെ ചെർതും കൂടി
ആഹ് ആഹ് പിന്നെ ഉം കുക്കിങാ
ആഹ് ഏഹ് ആഹാ കൊറചൊക്കെ അറിയാം കോയിക്കറി മീൻ കറി അങ്ങനതൊക്കെ വെക്കും
ആഹ് ആഹ് എനിക്കറിയില്ല ഇന്റെ ത്തിലെ എന്തേലും ഒക്കെ ഉണ്ടാക്കും എന്ക്ക് തിന്നാൻ പറ്റു
പെരേലെ പണിയൊക്കെ എടുക്കുവോ
ആഹ് അടിച്ചുവാരി തൊടക്കും അത്രേ ഉള്ളൂ പിന്നെ ഇമ്മാ ക്ക് എന്തേലും ഉപ്പേരൊക്കെ എറിഞ്ഞെടുക്കാ അങ്ങനെ എന്തേലുംക്കെ
ആഹ്
ആഹ് അത്രേള്ളൂ ട്രിപ്പ് ഒക്കെ പോകലുണ്ടോ ഇല്ല പണി തൊടങ്ങീട്ടൊള്ളു
ആഹ് ആഹ്
ട്രിപ്പൊക്കെ പോവലുണ്ടോ?
പോയീല്ല്യ
ആഹ്
പോണം എവടെ വയനാട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിന് ചെറിയ ചെറിയ അൽത്തിക്കൊക്കെ ഉം ഇന്ന് ഒയിവ് കിട്ടീല്ല ഓനും ഓന് പണിക്ക് പോയിട്ട് പണിക്ക് പോവല്ലെ നാട്ടില് ഇവടെ
ആഹ് ആഹ്
അയ്ന് ഒയിവ് കിട്ടൂല ഞായറാഴ്ചേലൊക്കെ ചെറിയാലടുത്ത് പോവും
ആഹ് ആഹ്
പോവുള്ളു
ആഹ് ആഹ് ഫാമിലിയായ്ട്ടൊന്നും പോയിണ്ടാവി‌ല്ലല്ലേ
ഏയ് ഫാമല്യായിട്ട് പോയില്ല്യ
ആഹ്
ഇഞ്ഞിപ്പം ഇവടടുത്ത് പോവും അപ്പൊ കല്ല്യാണം കഴിഞ്ഞ് രണ്ടൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വെരുള്ളൂ
ആഹ്
എന്നിട്ടൊക്കെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വല്യതൊക്കെ നോക്കാം
ആഹ് പിന്നെന്തൊക്കെയാ
വേരൊക്കെ നല്ലത്
ആഹ്
ഉം
പിൻ കളി കാണലുണ്ടോ?
കളിയൊന്നും കാണേല്ല ഇഷ്ട്ടാണ് കണ്ടീല്ലാ ഇതോവരെ ഈയണ്ടീണോ? ഏഹ് ആഹ് ടീമിണ്ട് ബ്രസീലാണ്
ഏഹ്
ഇങ്ങ് ഇജോ?
ഞാന് അർജന്റീനേണ്
ഏഹ് ഇന്നില്യേനൊ കളി ഇജണ്ടീന്യോ?
ഇന്ന് ഇണ്ടേനി ഞാം കണ്ടീല്യ ഞാപ്പ ഇപ്പന്നാരെ ഒർങ്ങീച്ചാണെ
ഏഹ് മയണ്ടാടെ?
ആഹ് മയങ്ങനെ പെയ്തോണ്ട്ക്കീണ്ട്
ആഹ് ബടെ എപ്പളോ തൊട്ങ്ങീണ്
ഏഹ്
നല്ല മയെ
ഏഹ് നിന്നില്ല
ഏയേ നിന്നീല്ലതരെ
ഏഹ്
ഇതരെ രാവിലെ മാത്രൊള്ളേനി മേം നിക്കേണ്ടേനി
ആഹ് ആഹ് ഇന്നലെണ്ടേനിയോ മയ
ആഹ് ഇന്ന് രാവിലെ പിന്നെ ഒരു പത്ത് എ എട്ടണ്യൊക്കാമ്പം നിക്കേണ്ട് പക്ഷെന്ന് നിക്ക്ണില്ല ഇന്ന്ങ്ങനെ നികാതെ പെയ്തോണ്ട്ക്ക
ആഹ് ആഹ് ആഹ്
പിന്നെ മൂന്ന് ഒന്നില് ജയിച്ചിലേ
ഞാന് കളി കണ്ടിട്ടില്ല ഞാൻ ചോയ്ക്കാനുംനേരം കിട്ടില്ല അനിയൻ വന്നാണ്ടെന്തൊക്കോ പർഞ്ഞു പോയിനീ ഞാൻ
ഏഹ് മൂന്നേ ഒന്നിന് ജയ്ച്ച്ണാർഞ്ഞ് മെസ്സി ലാസ്റ്റിക്കെർങ്ങി ഇങ്ങട്ടൊരു ഗോള്ട്ട് പോയീന്നൊക്കെ പർഞ്ഞേട്ടീനി
ഏഹ് ഞാൻ കണ്ടീല്ല ഞ്ഞ്കുത്തർന്ന് കാണ്ണം
ഉം എയ്ലാ കാണല്
ഏഹ് ലൈവ് കാണല്ണ്ട് എന്താ പറയാ ആർ ഡി നയനില് അയ്ല് പോയി കാണും പിന്നെ നിങ്ങൾങ്ങനെയാ കാണല്
ഞാന് ഇതരെ കണ്ടില്ല
ഉം
ഇങ്ങനെ ഷോർട്ട്ങ്ങനെ കാണും
ആഹ് ആഹ്
റീല് തന്നെ ഉണ്ടാവല്ലോ
ആഹ് ആഹ്
അയ്‌ലെ ഓരോ ഇതൊക്കെ അപ്പൊ അതെങ്ങനെ കാണും കളിതരെ കണ്ടില്ല ആഹ് ആണ്ട്
ആഹ്
ഉം
ആഹ്
ഉം
പിന്നെന്തൊക്കെ
പിന്നെന്താ
എന്തെന്ന് ചായക്കാടിണ്ടായിനി
ചായക്ക്ന്ന് പത്തിരിയും പച്ചപ്പട്ടാണിയും
ആഹ് ആഹ്
അവിടെ
ഇവിടെ എന്താ ഓട്ടടയും ചെറുപയർ കറിം
ആഹ്
ആഹ്
കരും
പണിയൊക്കെ കഴിഞ്ഞോ
കര അരയൊക്കെഉവണ്ടവല്ണ്ടോ
ഏഹ്
കറി ഉണ്ടാക്കിം ഉണ്ടോ
ഞാന് കറി ഉണ്ടാക്കാ പറഞ്ഞാല് എനിക്ക് പേവടെ ഒറ്റക്കാണെ താളി റിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലാതെയ ഒന്നും അറിയില്ല ഉള്ളിക്കൂട്ടാൻ അങ്ങനത്തൊക്കെ അറിയാം അല്ലാതെ വല്ിയതൊന്നും അറിയില്ല.
ഉം ഉം ഇപ്പം പ്ലസ് ടു ഇല്ല അത പ്ലസ് ടു
ഞാൻ ഇപ്പൊ പ്ലസ് ടു ആണ്.
ആഹ്
ആഹ്
ഉം ലൗവർ ണ്ടോ
ഏ അങ്ങനൊന്നുല്ല. ഉണ്ടായിട്ട് കാര്യമല്ല വീട്ടില് സമയ്കുല്ല പിന്നെ അവറതെ നോക്കിട്ട് കാര്യമില്ലല്ലോ?
ആഹ് ഞാൻ ഇൻ്റ പെരേല് സമ്മയ് ക്കൂലത്. പിന്നെ ഞൻ നീർതി
ഏ ഇണ്ടെയ്ന്നു.
ഉണ്ടായിന്ന് ഹ്ഹ
ഉം
കുറച്ച് വലുതൊക്കെ കസ് കുറച്ച് പിന്ന കോൺക്കല്ല പിന്നെ പതി
എത്ര വർഷംണ്ടയിനു.
അത് ഒന്നര
ആഹ്
ആഹ് മറ്റീല് പിടിച്ച് ഫീൽ ആയതുകൊണ്ട് അങ്ങനക്കെ ഇപ്പ അമ്മയ്ക്കൂല ഇപ്പാക്ക് ഇഷ്ടല്ലാ അന്ന് അങ്ങനെ അല്ലേ.
ആഹ് ഇന്റതും കൊറെ വീട്ടിലൊക്കെ പൊക്കിയതാണ് പിന്നെ നിർത്തി
ആഹ് ആഹ് ഇമ്മ സമ്മയ്ക്കോ
ഏ എ ഇമ്മിംസയ്ക്കൂലാ ഇപ്പി സമ്മയ്ക്കൂല ഒക്കെ
ആഹ് ഇന്റത് പിന്നെ താത്താരാ പ്രശ്നം വല്ല്യ താത്ത തീരെ സമ്മയ്ക്കൂലാ.
ഹേ
ഓള് പ്പച്ചിന്റെ മായ്രി
ഹേ
പിന്നെ ഓള് നമ്മള് ന്റെ ചെ ചെറിയാതാത്താക്കൊക്കെണ്ടേയ്നി അങ്ങനെ പിന്നെ
ആഹ് ആഹ്
ഓൾതും ഇന്റതും ഒക്കെ പിടിച്ചത് ഓളെന്നെ വല്ല്യാത്തന്നെ
ഏഹ് വല്ല്യാത്ത കൊർച്ച് സീനാല്ലേ?
ഉം വല്ല്യാത്ത കൊർച്ച് സീനാ ഇപ്പച്ചിന്റെപോലെ. ഇപ്പച്ചിന്റെ സ്ഥാനത്താ ഓള്. അപ്പം അവളെല്ലം മേ പൊക്കും.
ആഹ് ഇവിടന്റനിയന് അങ്ങനെ. വല്ല്യനിയന്. ഞാ ആർക്കെ മെസ്സേജ് അയക്ക്ണ്ടോ ഒക്കെ വേ പോയി പറിം.
ആഹ് ഹും ഹും. അങ്ങൻത്തൊക്കെ ഒരണ്ണം ണ്ടാവണം. ന്നാ പിന്നെ നോക്കണ്ട. അങ്ങൻത്തെ ഒരോന്ന്ണ്ടായാപിന്നെ നോക്കണ്ട റിയ.
ആഹ് ന്നായിക്കോട്ടെ. ടൈമ് കയ്ഞ്ഞിലേ. ഇനി പിന്നെ വിളിക്കണ്ട്.